ഓ
ഇന്നാഡാ?
ആഹ് കേൾക്ക്ന്ന്ണ്ട്.
ചോറൊക്കെ കഴിച്ചോ?
ഓഹ്.
എന്തോന്നാ സ്പെഷ്യല്?
ഇന്ന് സ്പെഷ്യല് ഇന്ന് ഞങ്ങള് ഒര് തട്ടിക്കൂട്ട് ബിരിയാണി.
ആഹ് ആഹ് കറി ചി ചിക്കനൊന്നും ഇല്ലാര്ന്നോ?
ചിക്കനൊന്നും ഇല്ല. ഇനി വൈകുന്നേരാണ് ഞാൻ ഫുഡൊക്കെ ഇണ്ടാക്ക്. ആഹ് വൈകുന്നേരാണ് എല്ലാരും വര. ഹസ്ബൻറും ഉമ്മേം എല്ലാരും ഇണ്ടാവ വൈകുന്നേരാണ്.
ആണോ ജോലിയുണ്ടോ അവർക്ക്?
ആഹ് അവര് അവരൊക്കെ ജോലിക്ക് പോവും.
ആന്ന്ലേ ആഹ് ഹാ ഹാ ഹാ.
എന്താ പര്വാടി ഫുഡ്ഡഴിച്ചോ?
ഞാ ആഹ് ഫുഡ് കഴിച്ച് ഞാൻ കഴിച്ചിട്ട് ഇങ്ങോട്ട് നീങ്ങളാ, ഞാ ഷോപ്പിലാ.
ആണോ എന്താ ഷോപ്പ്?
മറ്റേ ഓപ്റ്റിക്കൽസ്‌ല്.
ആണോ ആഹ് ആഹ് ആഹ്.
പിന്നെ വൈട്ട്ത്തേക്കെന്തോവാ വെയ് വാങ്ങിച്ച് വെച്ചേക്കുന്നെ?
രാത്രിത്തേക്ക് വൈകുന്നേരത്തിനോ വൈകുന്നേരത്തിന് ആഹ് ഒന്നുംഞാന് തീരുമാൻച്ചില്ല എനിക്ക്ചെറിയൊരുമോന്ണ്ട് അപ്പൊഞമ്മള് ഏഹ് വിചാര്ച്ച സമയത്തൊന്നുംപണികള്തീരൂല. ആഹ് മോനെഡിപ്പെന്റെയ്തിട്ട് വേണല്ലോനമ്മളെപണി
ആന്നാന്നാന്ന്
അപ്പൊ ഞാന് ഇതാപ്പൊ ഏട്ടന്റെഒരുമോള്ണ്ടായ്രുന്നു അപ്പോള്കൊറച്ചൊക്കൊന്ന് ഹെൽപ്പെയ്തന്ന്
ആഹ് ആഹ് ഇപ്പൊസ്കൂള്തൊറക്കാറായപ്പോ ആള്പോയ്ട്ടുണ്ടല്ല്യോ
ആഹ് പിന്നെ വേറെന്തൊക്ക്യ. ഇവ്ടെ മഴകൊറവാ.
ഇയ്യോ നമ്മക്ക് ഇവ്ടെ മഴയാണ്. തുണി ഒണക്കിഎടുക്ക്വാ. നമ്മള് ഉം അത് മഴ മഴയായോണ്ടേയ്.
ആഹ്. ഇല്ല എന്ന് പറയുന്നേന് കൊഴപ്പല്ലല്ലോ.
ആന്നൊ നമ്മള് കൊല്ലം.
ആഹ്. ഭാഷകേട്ട്ട്ട് മൻസ്സിലാവ്ണില്ല. തൃശ്ശൂരൊക്കെ ആണെങ്കി കൊറച്ചൊക്കെ മൻസ്സിലാവേര്ന്നു. ഞാൻ വയനാട്ടിലാണ് മഴ മഴകൊഴപ്പല്ല. ഇവിടെ ജസ്റ്റ് ഒരുരണ്ട്, മൂന്ന്സ്സം മുമ്പേകി പെയ്ത്ട്ട് പോയത്. പിന്നെ ഇപ്പവന്നു. ഇല്ല്യ. ഇപ്പമഴല്ല.
ഇവിടെ നല്ലോലെ മഴെ. രാവിലെ എണ്ണിക്ക്മ്പോതൊട്ട് മഴയാണ്. നമ്മള് എന്തെലൊരു ജോലിക്ക് പോണോങ്കി ഇല്ല. ഇല്ലെങ്കി എന്തെങ്കിലും വേണോന്ന് വിചാരിച്ചോലെ നടക്കുന്ന മട്ടില്ല.
ആണോ.
ഉം. ഇന്നാ പിന്നെ ഉച്ചായിക്കഴിഞ്ഞാ വെയ്ലാണ്. അപ്പത്തിന് ഞാൻ. ഷോപ്പ്ലെത്തും തുണി
ക്കെരുമൂടലാ. ആഹ്.
ആന്നാന്നാന്നാന്ന്. ഇപ്പം നല്ല തീ കൊള്ത്തുന്നോലെ വെയ്ല്. തുണികള് ബട്ക്ക്ന്ന് ഒണക്കിയെടുക്കാൻതോന്നും.
ആഹ്. വീട്ടില് വേറാരുല്ല?
ഇല്ലല്ലല്ലല്ല. മക്കള് രണ്ടുപേരും അങ്ങോ ഇക്കാന്റെ ഉമ്മാട്ത്താക്കിട്ടാന്ന് വെരുന്നത്. സ്കൂളടവല്ലേ. വീട്ട്ലവരെ ഒറ്റക്കാക്കീട്ട് വരൂല. പിന്നെഇക്കഉണ്ട്അവിടെ ഇക്കാട്ത്തെ അവര്നിന്ന് ഴിഞ്ഞാലെയ് ഇക്ക അവരെ വെള്ളത്തീകളിക്കാനും, മിറ്റത്ത്ചെളികളിക്കാനും, എല്ലാംവിടും.
ആഹ്.
പെട്ടെന്ന്പനി വരും. അവർക്ക് അങ്ങനെക്കെയാണ്. ഇന്നട്ട് ഞാൻ രാവിലെ വര്മ്പ തന്നെ അവരുടെകാപ്പിയുംകൊട്ത്തിട്ട് ഇക്കാന്റെ പെങ്ങൾന്റെവീ കൊണ്ടാക്കും. അവിടെ അവിടെ യാന്നം അമ്മായിമ്മ.
ആഹ്. ആഹ്.
അപ്പ അവ്ടെ നിക്യും. പിന്നെ വൈകീട്ട് ഇവ്ട്ന്ന് പോമ്പോം വിളിച്ചോണ്ടങ്ങ് പോകുംവീട്ടില്.
ആഹ് എത്രവയസ്സായ മക്കളാ?
അവർക്ക് അവര് ഇനി മൂന്നിലോട്ട്. അവർക്ക് ഇനിയിപ്പം ഒമ്പത് ഒമ്പത് വയസ്സ് അമ്പതാവുന്നു.
ആഹ്. എനിക്ക് പിന്നെമൂന്നാളാ. ചെറിയമോന്. രണ്ടാള് പോവ്ന്നുണ്ട്. ചെറിയമോൻക്ക് ഒരുവയസ്സ് കഴിഞ്ഞിട്ടേ ഒള്ളു. ഒരുവയ രണ്ട്മാസാവുന്നൊള്ളു. അപ്പൊ. മറ്റോന് ഒരാള്അഞ്ചാംക്ലാസ്സിലും, ഒരാള്ഒന്നാംക്ലാസ്സിലും.
അവര് നോക്കത്തില്ലേ ചെറിയ കുട്ടിനെ.
എന്താ പറയാ. ഓന്ക് എന്നെ കണ്ടോണ്ട്ക്കണം. ഞാൻ മാറാൻ പറ്റൂല. അങ്ങനെയാണ്.
ആഹ് അത്
പിന്നെ അങ്ങനെ ശെരിക്കും അങ്ങട്ട് ഇടുത്ത് നടക്കാനും കളിക്കാനും ആയില്ലല്ലോ. ഓര് മൂത്തോര് അഞ്ചാം ക്ലാസിലെല്ലെ എത്തീള്ളു
ആന്ന് അത് സത്യവാ
പിന്നെ രാവിലെ എന്താ ചായെക്ക് കടിയെക്കെ എല്ലാ
രാവിലെ ഇന്ന് പത്തിരിയും എറെച്ചി കറിയു ആയിര്ന്നു
ആഹ് ഉച്ചക്ക്യത്തേക്ക് അപ്പ അയ്ന്റെ കറി ഇച്ചിരി കാണുവതായ്രിക്ക്യും ബിരിയാണിക്ക്യ്
ഇല്ല ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏട്ടെന്റെ മക്കള്ണ്ടായ്ര്ന്നു വെടേന്ന്
അഹ് ആഹ് ഹാ
അപ്പോ ഓലെല്ലാരും കൂടെ ആക്മ്പാെ കറിയൊന്നും തെകയൂലല്ലോ ഞാനങ്ങെനെ ഒപ്പിക്ക്യാ ചെയ്യാ ഉച്ചക്ക്യേക്ക് ആഹ് കൊറച്ചട്ത്താ അപ്പോ ഓരെമ്മ ജോലിക്ക്യ് പോവ്ന്ന്ണ്ട് അപ്പൊ മക്കളെവെടെ കൊണ്ടന്നാക്ക്യെതാ
ആഹ് ഓക്കെ അപ്പ ഇപ്പവെര് ഉണ്ടോവ്ടെ
ആഹ് ചെലെ സമയെത്ത് ഓര് ഓരെ വീട്ട്ലേക്ക് പോവും ഏഹ് പിന്നെ ഏട്ടെന്റെ ഭാര്യ വീട്ട് പോവും മക്കള് രണ്ടാളും കൂടെ ഓരെ ഉമ്മാ ആഹ് വല്യ കുട്ട്യാളാ അപ്പോള്‌ള്ളെത് കൊണ്ട് കാെർച്ച് ഇൻക്ക് ഒര് ഹെൽപ്പാണ് ഓളാെക്കോണ്ട് മൂന്ന് കുട്ട്യേള്ണ്ട് അയ്ല് ചെർ ത് ഭയങ്കര ചെ നല്ല ചെർതാ മൂന്ന് വയസ്സാവുന്നേ ഒള്ളൂ അപ്പൊ ഓൻ ഭയ്ങ്കെര കരച്ചിലേയ്ക്ക്യും
ആഹ് നിന്ന്യോ
ഊം
നിങ്ങ ഇങ്ങെള് വീട്ടി പോയില്ല്യേ വെക്കേഷ്ന്
വെക്കേഷൻന് ഞാൻ പോയി വന്ന് പിന്നെ മദ്രസ്ള്ളെത് കൊണ്ട് അമ്
ഇപ്പം അവധിയെല്ലേ ഞങ്ങക്ക്വ്ടെ ഇപ്പം മദ്രസാ ഇന്നലെ തൊട്ട് അവധിയാണ് ആഹ്
അപ്പൊ പിന്നെപ്പാെ പെര്ന്നാൾന് എന്തായാലും പോവെണ്ടേ
ആഹ് ഇന്നലെ തൊട്ട്ഞ്ഞവധി ഇനി ചൊവ്വാഴ്ച്ചേ തൊറക്കു ആണല്ലേ ആഹ് ഹാഹ്
അപ്പൊ പോയി വേഗം വെരൊക്കെ ചെയ്യാ ടമ്മെ ബോർഡെർന്റെ അട്ത്തെന്നേണ് ക്ഷേ ഇങ്ങെനെ എന്തായാലും പോക്ക് എന്തായാലും നട ക്കൂലാ വീട്ട്ലൊരാള് ഉമ്മാന്റെട്ത്തും ഹസ്ബെന്റിന്റെട്ത്തൊന്നും ആള്ല്ലാണ്ട് പോരാണെങ്കി ഒറ്റക്ക്യങ്ങനെ അങ്ങെട്ട് ന്‌ന്ന് ശീലല്ലാേൽക്ക് ഒരാള്ല്ലാണ്ട് അപ്പോൽക്ക് ഫുഡ്ഡാെക്കെ ആക്കെണെങ്കി ഒരാള് എന്തായാലും വേണം
വേണം ഉം ഉം
നമ്മളങ്ങെനെ ഇട്ടിട്ട് പോവാല് റിസ്ക്കാ അപ്പൊ ഞാൻ പോവൂലാ
മലയാളോന്നും പറയില്ലേ തമിഴ്നാട്ട്ലെങ്കും മലയാളം പഠ്ച്ചു
ഓഹ് ഇത്പോലെ തന്നെ നം നം തമിഴ്മാര്ണ്ട്ന്ന് മാത്രം പ്പം നമ്മള് കേര്ളത്തിലാണെങ്കിലും തമിഴമ്മാര് എല്ലാം മത ക്കാരും ഉണ്ടല്ലാെ എല്ലാ ഭാഷക്കാരൂല്ല്യേ അതുപോലെ തന്നെ അവ്ടെയും നമ്മെള് മലയാളം സംസാരിക്ക്യും മലയാളികള് നമ്മെള് മലയാളം സംസാരിക്ക്യും
ഇങ്ങെളെത്ര പേരാ
ഏഹ്
ഇങ്ങെളെത്ര പേരാ
എവ്ടേ വെടേ
വീട്ട്ല് ഇങ്ങെളെത്ര പേരാ അല്ലാ ഇങ്ങെള് സഹോദരങ്ങളെല്ലാം ത്ര പേരാ ഇങ്ങെള് മത്രേ ഇങ്ങോട്ട് കൊണ്ടോയ്ട്ടൊള്ളു
ഞാൻ രണ്ട് പേര് പിന്നെ എന്റെ ആഹ് ആങ്ങള മാത്രേ ഒള്ളൂ ഏട്ടന്മാരാ അല്ലാ അനിയമ്മാര്, അനിയത്തി അതെ വയനാട്ടില് നമ്മള് എന്താ പറയാ കൊർച്ചട്ത്താ വയനാട്ന്ന് പറയുമ്പോ ദൂരെ ആയിട്ടല്ല ഇള്ളത് തമിഴ്നാടിന്റെ കൊർച്ചടുത്ത് ബോഡ്ർന്റെ അടുത്താ
ഓഹ് അങ്ങനെ ഓഹ് ഓഹ് ഓഹ്
ഓഹ് ഇവിടുന്ന് ഇവരെ പെങ്ങളെ കെട്ടിച്ചിട്ടുള്ളതും അങ്ങോട്ടേക്കാ തമിഴ്നാട്ടിലോട്ട ആഹ് പിന്നെ ഇന്റെ ഉപ്പാന്റെ വീടും ഇവടെ അടുത്തന്നെ കേരളത്തിൽ തന്നെ ആഹ്
ആഹ് ആഹ്
അതിലൊക്കെ നമുക്ക് പരിജയള്ള സ്ഥലം തന്നെണ്
ച്ചം തന്നെയാണ് പിന്നെ ജോലി ഇപ്പ മക്കള് വലുതാവാണ്ട് വെളിയില് ജോലിക്കൊന്നും നോക്കുന്നില്ലല്ലയോ
ഞാൻ മോണ്ടിസോറി കഴിഞ്ഞതാണ് പിന്നെ അറബിച്ചിന്റെ കോഴ്സുകളൊക്കെ കഴിഞ്ഞതാ മക്കള് വൽതാവാണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ
പറ്റത്തില്ല അതോല്ല വീട്ടില് വേറെ ആരും കോ ആരെങ്കിലും കൂടെ ഒണ്ടങ്കിലെ അമ്മക്ക് പറ്റ് ത്തോള്ളൂ
ആഹ് അതാണ് എപ്പഴെന്നും ഇട്ടിട്ട് പോ പോവാൻ പ പറ്റൂല്ല പിന്നെ നമ്മക്ക് ആരെട്ത്താക്കിയാലും ഏഹ് ഇല്ലല്ല മറ്റന്നാളല്ലേ
ആന്ന് എല്ലരും പറയുന്നു കലണ്ടർലെ പോലെ ആയിരിക്കൂലാന്ന് പറയുന്നു
ആഹ് നമുക്ക് നാളെ വരാൻ ഒട്ടും ചാൻസില്ല നമുക്ക് നാളെല്ലേ അറഫ
ആഹ് അതാ
ആഹ് അപ്പൊ നമ്മക്ക് ഇന്നാണ് പിന്നെ ഗൾഫിലൊക്കെ ഇന്നാ പക്ഷെ നമുക്ക് നാളെണ് ഉം നമ്മ പെരുന്നാള് നാളെ അവർക്ക് അറഫ ഇന്ന് ഓര്ക്ക് അപ്പം നമ്മള് പിന്നെ നമ്മള് മാസം കണ്ട കണക്കനുസര് ച്ച് നമുക്ക് നാളെയാണ് അല്ല മറ്റന്നാള പെരുന്നാള് വ്യാഴാഴിച്ച പെര് ആഹ് വ്യാഴാഴ് ചെറിയ പെരുന്നാള് വെരാ ആഹ് ഉ ഉ
കലണ്ടറിൽ ഒരു ഡേറ്റ് കൊടുക്കും
ആഹ് അത് പിന്നെ മാസം കാണുന്നതിനൻസരിച്ച്
അൻസരിച്ച് അതുവല്ല പെരുന്നാളിന് എനിക്ക് ഇതുപോലെ പണി കിട്ടി ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? പെരുന്നാള് അന്നത്തേക്ക് അല്ലന്ന് പറഞ്ഞ് അതായത് കലണ്ടറ് കേടക്കുന്ന ആ ഡേ പിന്നെ അന്ന് അല്ലാന്ന് ഒരു സാധനം വാങ്ങിച്ചിട്ടില്ലായിരുന്നു
ആണോ
ഒരു പ്രിപ്പറേഷനും നടത്തിട്ടില്ലായിരുന്നു
ആഹ് ചെറിയ പെരുന്നാൾന്
ആഹ് കൊച്ചിങ്ങക്ക് തുണിയല്ലാം എടുത്തു അതൊക്കെ ഓക്കെ വീട്ടിൽത്തേക്ക് എന്നാ അമ്മടെ കുടുംബ ത്തിലെ എല്ലാരേം വിളിച്ചേക്ക്ന്നെ അമ്മടെ വീട്ടിലോട്ട പെരുന്നാൾന് ഉച്ചക്ക് ഉണ്ണാൻ
ആഹ് ആഹ്
ഒരു സാധനവും വാങ്ങിച്ചിട്ടില്ലേ അങ്ങനെ ആ ഇക്കാട്ത്ത് പറഞ്ഞ ഫാഗ്യം നാളെ അല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോ കാണാം പള്ളി വിളിച്ചു പറയുന്നു
ആഹ്.
പിന്നെ അന്നേരം നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോയി മലക്കറി ഏകദേശം ഒമ്പതരയൊക്കെ ആയി.
മ്
ഓ പോയി അപ്പൊ പക്ഷെ ഇറച്ചി കിട്ടാൻ പാടായിരുന്നു രാത്രി അറപ്പില്ല.
ആഹ്.
പിന്നെ രാവിലത്തേക്ക് ആഹ് രാവിലത്തേക്ക് എന്തായാലും നമ്മള് എന്തുവാ ഇത് മുട്ടക്കറീം ഇടിയപ്പവും ആക്കി ഉച്ചക്കത്തേ എറച്ചിക്കൂട്ടി കഴിക്കാല്ലോന്ന് എറച്ചി മേടിക്കാൻ പോവാൻ എനിക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളി കഴിഞ്ഞിട്ട് അവിടെം ഇവിടെം എല്ലാം പോയിട്ടും കിട്ടിയില്ല പിന്നെ എങ്ങോ പോയി മേടിച്ചൊണ്ട് വന്നു.
ആണോ?
അപ്പോഴത്തേക്ക് എല്ലാരും വന്ന് വീട്ടിൽ ഉച്ചക്കക്ക് ത്തേക്ക് ഉള്ളേന് വന്നു അപ്പോത്തേും ഞാൻ ചോറും വ ച്ചു ആക്കിയല്ലാ ഭാക്കി എല്ലാം ആക്കി എറച്ചി കൂട്ടാനെ ഒള്ളായിരുന്നു ഇല്ലാണ്ടുള്ളെ.
ഏഹ് ഏഹ് സദ്യ പോലെയാണ വെച്ചേ?
ആഹ് ആഹ് ഇവിടൊക്കെ അമ്മക്ക് കൂടുതല് ഇങ്ങനെ ബിരിയാണിയൊക്കെ വെക്കല് കൊറവാണ്.
ആണോ?
കൂടുതല് നമ്മൾ ഈ മറ്റേ ഓണത്തിനില്ലേ ഓണം ആ സമയത്ത് അമ്മ എല്ലാം കാണൂലേ അതേപോലെ പച്ചടിയും കിച്ചടിയും ഇഞ്ചി കൂട്ടാനും ഇറ്റൻ കാണും.
ആഹ്.
ആഹ്. കാരണം വെച്ചാ ഇവിടെ നമുക്ക് പള്ളിയിലെ നോമ്പിന്റെ സമയ ത്ത് എന്നും തറാവി കഴിഞ്ഞിട്ട് തിന്റെ ഇതുണ്ട് ബിരിയാണി കിട്ടും.
ആഹ്.
അപ്പൊ അത് തിന്ന് നമ്മള് കഴിച്ചിലായിട്ട് ഇരിക്കുവായിരിക്കും.
ആഹ്.
അപ്പോഴാന്ന് ആ പെരുന്നാളിനും കൂടി ബിരിയാണി വേണ്ടാന്ന് പറുയുന്നു.
ആ ഞങ്ങൾക്ക് ഇവിടെ പെരുന്നാളിന് മെയിൻ ബിരിയാണി ആണ്.
അ ഇന്നല് രാവിലെ കാപ്പിക്ക് എന്തുവായിരിക്കും?
രാവ് വിലെ രാവിലെ നമ്മള് സാധാരണ പോലെ എന്തെങ്കിലും ഒക്കെ തട്ടിക്കൂട്ടായിട്ട് ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യും ഉം
തായക്കെടയ്ക്ക്.
ചായ കടിക്ക്.
ആഹ് ഹ ഹ ഹ.
പിന്ന വള് ഉച്ചത്തേക്ക് അപ്പത്തേനും പായസം ഇണ്ടാക്കൂം.
ആഹ്.
ചെറുപയറ് പായസോ സേമിയ പായസോ അങ്ങനെ നമ്മള് വീട്ടിലധികം ഇവിടെ ചെറുപയറ് പായസം വെക്കുക.
ആഹ് ഹ.
പിന്നെ വൈകുന്നേരം ഉച്ചക്ക് ഉച്ചത്തേക്ക് അപ്പത്തേനും പത്ത് പതിനൊന്ന് മണിയ ആവുമ്പത്തേനും ഫുഡ് ആവും. ബിരിയാണി ആക്കും ഉമ്മ ഭണ്ടാരിയാ ഇ ഇവിടുത്തെ ഉമ്മ. അപ്പൊ ഉമ്മ ന്നെയാണ് വെക്ക ഫുടൊക്കെ ഉമ്മന്നെ ചെയ്യ അങ്ങനെ അപ്പ- ഞ അതും കൂടെ സെറ്റാവും പിന്നെ ഞങ്ങളെല്ലാരും കഴിക്കും ആഹ ഞങ്ങൾക്ക് റെസ്റ്റാ ഓ- പിന്നെ നമക്ക് ഉമ്മാക്ക് ഫുഡ് ഉണ്ടാക്കല് മാത്രവാ വാക്കിള്ള എല്ലാ പണികളും ഉണ്ട്. ഉണ്ടാവും വരുന്നവരുടെ ചായ കൊടുക്കുന്ന ക്ലാസ് കഴുകലും കഴുകലൊക്കെ ന്നമുക്കെനെ
ഞാനെ കട്ടാക്കിട്ട് ഇപ്പ വിളിക്കാന്നേ